കേക്കുന്നുണ്ടാ
ആ
പറയ് എന്ത് എന്താ വിശേഷം
വിശേഷം എന്താ സുഖോടി
കൈയ്ച്ചോ
ആ കയ്ച്ച് നിയാ
കഴിച്ചടി കഴിച്ച് നേരൂന ഉറക്കുന്നു നേറു ഉറങ്ങാരിന്ന് ഉറങ്ങീട്ട് ഇപ്പ എനിറ്റ് എടുത്താട്ട് നാത്തൂൻ വിട പറഞ്ഞില്ലേ
ആ അങ്ങോട്ടല്ലേ വെരത്തില്ല എടി
വെള്ളിയാഴ്ച വരോടി അല്ലേ ഇല്ല ഞാൻ കരോണൂരോടെ
എന്നിട്ട് പിന്നെ പോവത്തില്ലയോ
ഇല്ല പിന്നെ ഞായറാഴ്ച കല്യാണ ഉണ്ട് നിങ്ങൾ വരുന്നില്ലേ
അട
കല്യാണത്തിന് പോവാൻ പറഞ്ഞായി ടി ഞായറാഴ്ചാ
ആ എന്താ ഫാൽമാളയാ
ആ വരു വില്ലേ ആ
ഉം നോക്കട്ടെ
ഞാൻ ഉണ്ട്
അഹ് ആഹ് നോക്കാം പിന്നെ വേറെന്താ വിശേഷം ഏത് കൊച്ച്
ഇല്ല ചടേമംഗലത്ത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്തോ ചെയ ഇ ബിസ്മിതാടാത് സെറ്റായോടി
എന്താതി ചോയ്ക്കാൻ കാര്ണം
ഞാൻ സ്റ്റോറിയ
ആ ആ
നീ വന്നപ്പോഴാണ് അറിഞ്ഞേ
ഉം
നീ അത് കണ്ടപ്പോഴാന്നോ അറിഞ്ഞേ
അല്ലേ വറി ലയനാണെന്ന് എനിക്കറിയാം
ആ
പക്ഷെ എടി അവൾടെ വീട്ടിൽ അറിയാംടി
ആ ആ
അവൾ പറഞ്ഞല്ലെ നമ്മക്ക് ഇടക്ക് നമ്മ പറഞ്ഞടി വീട്ടിലറിയാം ഉമാക്ക് ഉം മാത്ത വന്ന അവൻ ആലോചിച്ചെന്ന് ആ ഉ മാമിയ എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരുവോ ആ ഞാൻ ജോലിയൊക്കെ ആയിട്ട് വന്ന് കല്യാണം കഴിച്ചു ക്കോളാം. അവളെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കല്ലേ എന്ന് പറഞ്ഞ അവർക്ക് സമ്മതം തോന്നുന്നല്ല
ഉം ഉം എടി അപ്പ ചറ
ഉണ്ടായി ഉണ്ടായി
ചെറുക്കൻ്റെ വീട്ടില്ലോ
ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടോടി
എടി അതല്ല ചെക്കൻ ലോ
കേട്ടില്ലടീ
ചെക്കന്റെ വീട്ടിലോ
ചെക് ചെക്കന്റെ വീട്ടില് നിക്കടെ ബ്ലൂടൂത്ത് ഓണായെ ചെക്കന്റെ വീട്ടിൽ അറിയത്തില്ലായിരിക്കുമെടീ ചെറുക്കന്റെ വീട്ടിൽ എങ്ങനെ അറിയാനാടി ചെറുക്കന്റെ വീട്ടില് ചെറുക്കന്റെ വീട്ടിൽ അറിയാം പക്ഷെ അവർക്ക് ഇഷ്ടമല്ലന്ന് തോന്നുന്നു അത അറിഞ്ഞില്ലേ എന്തെകഥ അറിഞ്ഞിട്ടില്ല ചെറുക്കന്റെ വീട്ടിൽ സംസാരിക്കണോ എന്നൊക്കെ അവൻ ഒരിക്ക പറഞ്ഞന്നൊക്കെ അവൾ പറഞ്ഞ് ഇന്നാള്
കാരണം ഫസ്റ്റ് മാരേജ് അല്ലല്ലോ
ആ അവൻ കാണാൻ നല്ലതാടി ഫോട്ടോയിനെ കാട്ടി നല്ലതാ
ഞാൻ കണ്ടിട്ടുണ്ടടി ആ ഞാൻ അതിന് ശേഷം കണ്ടിട്ടുണ്ട്
അവൻ ഇവിടെ ദേ പത്ത് ഡിയില് ഏതോ ഷോപ്പിലാണ് നിക്കുന്നത്
ഉം ഉം ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ചു ഒരു ദിവസം ഇങ്ങനെ നി അഞ്ചു ബസ്റ്റോപ്പിൽ ഇങ്ങനെ നിക്കുന്ന കണ്ട് ഇനി അവളെ കാത്ത് നിന്നതാണോന്ന് അറിയത്തില്ല
ഉം ഉം ഉം
ജോലി ഒന്നൂല്ലാ
ഇല്ല ആ ഒതുക്കി പറക്കണ് ഞാൻ ഇച്ചിരി നേരം നീ വിളിച്ചിട്ട് ചെയ്യാന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ഉം
ഞാൻ വിളിച്ചില്ലായിരുന്നു ഞാൻ അപ്പഴത്തേക്ക് വിചാരിച്ച് ഫ്രീയാവബം നീ വിളിക്കുവല്ലോ പത്ത് മിനിറ്റ് കഴിഞ്ഞാല് നീ വിളിക്കാന്നല്ലേ പറഞ്ഞേന്ന് പിന്നെ ഇടക്ക് നയറു ഉണർന്നു നയറൂന് പാല് കൊടുത്ത് പിന്ന ഇവിടെ കിടന്ന് എല്ലാരും കിടക്കുവ ഞാനും കിടന്ന് പിള്ളേര് ടീ വി കാണിന്ന് ഞാൻ വെളി പോയിരുന്നിറ്റായാ കുറച്ച് ചെന്ന് നോക്കിട്ട് പിന്നേം കേറി വന്ന്.
ഉം ഉം ഇക് ഇക് ക്ക വന്നില്ലിയോ?
ഇക്ക ഉണ്ടായിരുന്നടീ ഇക്ക രാവിലെ ഇവിടന്നാ പോയത്.
ആ അപ്പൊ നിങ്ങൾ ഉണ്ടോണ്ടി ക്കാ വരുവോ?
ഇല്ലടി ഇനി വരത്തേന്നുല്ല ഇനി വെൾ വ്യാഴാഴ്ചേ വരൂ
ഉം
വന്ന് പോണെ പാഴാടി. രാത്രി വരെ ഓൻ പത്തു മണിക്കെആവുമ്പോ ഇവിടെ നേരത്തെ എത്തും ഒമ്പണിക്ക് ഇറങ്ങിയാ
ഉം
ഒമ്പതൊമ്പതെ മുക്കാൽ പക്ഷെ എന്നാലു എടി വണ്ടി ഓടിച്ച് രാത്രി മഴയും കൂടാ യോണ്ട് ഭയങ്കര പാട്.
ഉം ഉം
അല്ലടി വാണിയന്നെ വേണ്ടടി അത്ര അടിച്ചു വരണോങ്കില് മോക്ക് ഓരോ സാധനങ്ങൾ വേടിക്കണം. അതിന്റെ ഇടയിൽ കൂടെ ഇതും എല്ലാം കൂടെ നമ്മൾ ബുദ്ധിമുട്ടിച്ചാലേ വരാൻ പറഞ്ഞാൽ വരും വരാൻ പറഞ്ഞപ്പൊ അവൻ വര്ഒക്കെ ചെയ്യും. കൊച്ചുങ്ങള് ഉള്ളോണ്ട് ഇപ്പംവരും. ഇവളോട് നിക്കാന
എത്ര മിൻറ്റാ
പത്തടി
ഉം ഉം പിന്നെ ഒരാക്ക് അഞ്ച് കോള് വിളിക്കാവോ?
ആഹ്
പത്ത് മിനിറ്റ് സംസാരിക്കണല്ലേ?
ഉം പിന്നെന്ത്‌ പറയാൻ അഞ്ചുമിൻറ്റായി ഉം എന്തരോ പറയാൻ വന്ന് ബാപ്പായാ?
പാപ്പ അവടെയ്യുന്നു
ഉം
ഉം
എന്ത്ര് മീൻ കിട്ടി
ന്നാ ചെല്ല്
ഏ ഉം
മീന് ഒന്നും കിട്ടിയൊന്നും ഇല്ലടി ചിക്കൻ കറിയാണ്
ഉം
പിന്നെന്തുവാ മുട്ട ഒഴിച്ചി അതൊക്കെ തന്നെ
ഇല്ല
മുട്ട ഒഴിച്ചു ചമ്മന്തി അരച്ചു ചി ചിക്കൻ കറി ഉണ്ടായിര്ന്ന്
ക്കംമേടിച്ചാ
പെരുന്നാളിന്റന്ന് വേടിച്ച്
ഓ നിങ്ങള് ബീഫ് വേടിച്ചില്ലല്ലോ ചിക്കൻ ആണല്ലോ ബീഫ് അപ്പം കറി വെ തെല്ലേ
ഇല്ല വൈഗീട്ട് വല്ലോം വെക്കുവായിരിക്കും കുറെ ഇറച്ചി
ത്തിരിയേ
ആഹ്
ചാറ്ടാൻ പറയെടി ബീഫ്
അ തേന് ണ്ട്
ഉം അരി ലക്ഷ്മി
നല്ല കാണുന്നെതിനെ കൊറച്ചെല്ലതും കൊണ്ടരിക്ക
ഉം അ റസാഖിന്റെ അവിടുന്നും കൊണ്ട് തന്നായിരുന്നു
ആഹ് ഞങ്ങക് ഇങ്ങോണ്ട തന്ന
കൊണ്ടു കൊടുത്ത് ഓ പിന്നെ അനൂപച്ചക്ക് പള്ളിന്ന്കിട്ടിയത് പു പിള്ളാര്ക് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് വെച്ചേക്കുന്നു
ഉം
ഞങ്ങള എടു പില്ലേടക്കം
അറിഞ്ഞില്ലായിരിക്കും
അറിഞ്ഞ് കാണും പള്ളിലാണ്ട് ണ്ടായിരു ല്ലന്ന് പറഞ്ഞിട്ടില്ലാ ഇന്നേ എന്തരൊക്കെ ചെയ്യാനൊക്കെ ആ അപ്പവിടുന്ന് ഹെല്പ് ചെയ്തവര് കൊടുക്കുവല്ലോ ഒരു പൊതി അതങ്ങനെ ഒരു പൊതി കൊടുത്ത്. അപ്പ നാളെ ആ അപ്പോ നാളെക്കിട്ടണതീന്ന് മറ്റേത് പിള്ളേർക്ക് കൊണ്ട്കൊടുത്താ
ഉം
പിന്ന
പുള്ളര് വന്നില്ലേ പെരുന്നാളിനും
ആ ങാ വന്നില്ല വരണേന്ന് പറഞ്ഞായിരുന്നു പിന്നെ അവര് വരത്തില്ലെന്നപ്പഴേ പറഞ്ഞു.
അവളവിടെണ്ടന്ന് തോന്നുന്നു.
ആ പിന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ രണ്ടു കോള്
ഉം ഉം
ഉം നീ പന്ത്രണ്ണം തന്നെണ്ടോ
പത്ത്
അഞ്ച് തന്നെ അഞ്ച് വാപ്പായെ വിളിക്ക കഴിയോ?
ഓഹൊ
പിന്നെ
പിന്നെ എന്തോന്ന് പറയാൻ വന്ന് സിയ ആ സിയാൻമാക് കൊറവുണ്ടോ
ശിഹാബ്കാക്ക്‌
പോണോലൊ അതെ.
മ്മപോയി പിന്നെ ജോലിയൊന്നും ഇല്ലേടെ
നാറുടെ തുണി കഴ് വാൻ മതാർത വാഷി വാഷിംമെഷീൻ ഇട്ടുകാണോ എനിക്കറിയാൻ വയ്യ പിന്നെ തുണി കഴുകാ വാഷിംഗ് മെഷീന് ന്തോ
ഉം ഉം
എന്ത് ജോലി ഒരു ജോലിയില്ല
അവരന്നെ ചെയ്യോ എല്ലാം
അല്ല അടുക്കളേല് ചെയ്ത് കൊടുക്കും
ഉം ഉം ഉം ആ പുള്ളേരക്കെ ഇനി എന്തിന് പോകുന്നടി
ആ മൂത്തോള് എളയോള് പ്ലസ് വണ്ണ് സയൻസിന് പോവാൻ നിക്ക്ന്ന് മറ്റോള്
എന്തുവാടി
ബീഫ ഫാമോട്ടി ഈ ഫാമ ഏതോ ഒന്നിന് പിന്നെ ഏതെങ്കിലും ഒന്ന് സ്ഥലത്ത് എന്തെങ്കിലും ഭയ എന്തെങ്കിലും പോണംന്ന് പറഞ്ഞ കേ
ആർമസിയ നല്ല ബീഫാ നല്ലത്
ആ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു ഒന്നും അറിയാൻ വയ്യേടി
ഇനി സൗണ്ട് കേക്കുന്നണ്ട് കൊഴപ്പൊണ്ടൊ
കൊഴപ്പല്ലന്ന്തോന്നുന്ന ശബ്ദം കേക്കാല്ലോ നാ പറന്നേക്കുന്ന
ഉ കേക്കുന്നുണ്ടൊ അന്റേത്
നീ എന്തെരെയ്യ്ന്ന്
ഞാൻ ഇവിടെയൊക്കെ ഒതുക്കി പറക്ക്ന്ന് തൂ ചെയ്യുവാന എനിക്ക് ഒരു ലോഡ് കെടക്ക്‌ന്ന്
ആ
തുണികഴ്കാൻ ഒരു ലോഡ് കെടക്കുന്നു ഇവിടെക്കെ തൂത്തുവാരിയിട്ട് പോ തുണികഴുവാൻ അപ്പം ഞാൻ ച് വിന്നെ വിളിക്കാന്ന് വിചാരിച്
ആ
പിന്നെ
കൊച്ച് ഫോണിക്കളി ആയിരിക്കും
ആ കൊച്ച് ദാ ഇവിടെരു ഫോണി കളിക്ക്ന്ന് ഷിബിനാഎ ഫോണി വിളിക്കത്തില്ലിയോടി ഷിബിനാടെ ഫോണി വിളിക്കത്തില്ലിയോ
ഓൾ ഭയങ്കര ജാടേടി എടി ശെരി എടി ങ്കി
അഹ് എന്താ പത്ത് മിനിറ്റ് ആയോ?